ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖാണ്.
ഉം ഭക്ഷണം കഴിച്ചോ സുഖം തന്നെയാണ് ആഹ് എന്തേനി ഭക്ഷണത്തിന് എന്തേനി.
എന്ന് മുരിങ്ങക്കറി.
ആഹ് ആണോ മഴ ഉണ്ടോ അവിടെ?
ആ ആ മഴണ്ട്.
ഏഹ എടയും ഭയങ്കര മഴയണ് അതാ ഞാൻ ചോദിച്ചത് മയ ണ്ടോന്ന് രാവിലെ മുതലേ മായാണ്. ആഹ് ഇന്നലൊക്കെ ഇങ്ങനെ മയണ്ടേനിയോ?
ഇന്നലെ മഴ കുറവാണ്.
കുറവാണ്ല്ലേ ഇവിടെ ഇന്നാലിം
ആ ഇവിടെ ഇവിടെ ഇന്നലയും മയയാണ് മിനിയാന്നും മയയാണ് ഒക്കെ മയയാണ് മയ കൊണ്ടിപ്പോ തിരുമ്പിയതൊന്നും ഉണങ്ങി കിട്ടണില്ല ഇത് ഇതിന്റെ ആഹ് അതിന്റെ പിറകെ നടക്കാനേ ടൈമുള്ളു തിരുമ്പിയേന്റെയേ ആഹ് അതേ അത് തന്നെയാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇടാന്ന് വെക്കുമ്പോളത്തേന് അപ്പോത്തേന് പിന്നെ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും വെയില് ആ മയ വരും അതാണ് പിന്നെ ഒരു വെളിച്ചം കാണുമ്പോ വീണ്ടും എങ്ങനെങ്കിലൊക്കെ ഒണങ്ങിക്കോട്ടെ വിചാച്ചാണ്ട്‌ വീ അപ്പോഴും പിന്നേ അതേ പോലെ തന്നെ വരും
ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ച്
ഉം ഇന്ന് എന്തായിരുന്നു ഫുഡ്ഡ്
ഇവിടെന്നാ മുരിങ്ങ ഇവിടെ മുരിങ്ങ ഇലേന്റെ ഇതുണ്ട് താളി ഉണ്ട് അതേപോലെ തന്നെ വെണ്ടക്ക ഉണ്ട് മീൻ മത്തിയായിട്ടുണ്ട്
ഉം വെള്ളിയാഴ്ച ആയാൽ സ്പെഷലൊന്നും ഉണ്ടാവില്ലേ
ഏ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എ എന്നും ണ്ട് ഇന്ന് അങ്ങനെ വെല്ലാണ്ട് സ്പെഷ്യലില്ല
ആഹ്
സ്പെഷ്യല് കുറവാണ് പിന്നെ പിന്നേ കൂടുതലും ഞായറാഴ്ചാണ് സ്പെഷ്യല് ഇണ്ടാവല്
ആഹ ആഹ് ആഹ്
ഉം പിന്നെ വേറെന്തൊ ക്കെ എങ്ങനെ മയക്കൊക്കെ യാത്രയൊക്കെ പോകാൻ ഇഷ്ടാണോ എങ്ങനെയുള്ള ആളാ യാത്രൊക്കെ പോണേ ആളാണ് അല്ലെങ്കി
ക്കെ പോകണ്ട ആള ആ പോക്കണ്ട്
പോക്കൊണ്ടല്ലേ മയത്തൊക്കെ നല്ല രസവാണല്ലോ ഇപ്പ എല്ലാരും ഉണ്ടല്ലോ മയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടാണ്ട് പുറത്തോട്ടൊക്കെ പോകുന്നത് മക്ക മക്കളൊക്കെ എന്ത് ചെയ്യുന്നേ
മക്കള് രണ്ടാള് സ്കൂൾ പോണ്
സ്കൂളിൽ പോണ് ചെറിയ മ
അല്ല ഒരാള് എട്ടില് ഒരാള് യു കെ ജി
ആഹ് ആണില്ലേ യു കെ ജി എട്ടാം ക്ലാസ്സിലും ആണല്ലേ എന്നിട്ട് എങ്ങനെ പഠി ക്കൊക്കെ ചെയ്യോ
ആഹ് കൊഴപ്പില്ലാത്ത രീതിൽ പോണ്
ആഹ് കൊഴപ്പല്ലാണ്ടല്ലേ ഇപ്പ അയിന് ഉം എങ്ങനെ സ്കൂള് വിട്ട് വന്നാല് പഠിക്കാൻ ഇരിക്കുവോ ഞങ്ങളുടെ ഭയങ്കര പണിയാണ് ഇരിക്കാനെ
യെസ് സ്കൂള് വിട്ട് വന്നാൽ അങ്ങനെ ഇരിക്കുവൊന്നുവില്ല അത് വൈരി ബാങ്കു കൊടുക്കണം അപ്പളാണ് വിളിച്ച് വിളിച്ച് വന്നാലേ വരുള്ളു അപ്പോ പിന്നേ ഓൽക്ക് ഉറക്കെ വരും അപ്പോ പിന്നേ പോവും
അത അങ്ങനെ തന്നെ നമ്മളുടേതൊക്കെ പഠിക്കാൻ എടുത്ത് വെച്ചാ പിന്നെ അന്നേരം കയ്യ് വേദന കാല് വേദന വിശപ്പ് ഇല്ലാത്ത വിശപ്പൊക്കെ ഉണ്ടാവും അന്നേരൊക്കെ എല്ലാ വേദ ന ഉണ്ടാവും അങ്ങോട്ട് പിന്നെ ചോറ് കൊടുത്ത് കഴിഞ്ഞാ യാതൊരു പിന്നെ ഉറക്കം വരലാ ഉണ്ടാവുക അതിന്‌ എന്നിട്ടിപ്പോ ഞാനും എന്ത് ചെയ്യും വൈകുന്നേരം ഇരുത്തും നിങ്ങൾക്ക് രാ ത്രിയല്ലേ ഉറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളത് വിചാരിച്ചാണ് വൈകുന്നേരം കുറച്ചാണ്ട് ഇരുത്തും അതോണ്ടാ അല്ലേ
വൈകുന്നേരം പോയി കളിക്കും ക്കണം പറയുവന് കളിക്കാപോവാ അപ്പെ
എനിക്ക്
പിന്നെ മദ്രസത്ത് സ്കൂള്ത്തുമ്പാടെ ഒരുമിച്ചാവുമ്പെള് ഭയങ്കര ടഫ്ഫാണ്
കളിക്കാൻ പോണ് കളിക്കാൻ വിടെന്നെ ഒരു കണക്കിന് നല്ലത് കുട്ടികളല്ലെ നമ്മള ഈ ഫോണിലും ഇതിലൊക്കെ കളിച്ചാണ്ട് ഇങ്ങെനെ വീട്ട് ത്തന്നെ കു തെന്നേക്കം കുട്ടികൾക്ക് പുറത്തോട്ടുള്ള പ പൊറം ലോകം ആയിട്ടുള്ള ഒരു ബന്ധം ഇണ്ടാവൂല ന്ന്ള്ളരു തും ഉണ്ടായോണ്ട് അങ്ങനൊന്നും ഒരു ബന്ധും ഇണ്ടാവൂല കളിക്കാൻ വിട്ന്നതാ ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായം പറയാണെങ്കില് ആൺകുട്ട്യാള് ട്ടോ പിന്നെ നമ്മള് വീട്ടിൽ തന്നെല്ലാം ഉണ്ടാവും ഓൾക്ക് വല്ലാണ്ട് കളി കാണൊന്നും പോവുലല്ലോ ഉം ഉം ഇന്റെ മക്കളും അതേപോൽതന്നെ ഒന്ന് രണ്ടാം ക്ലാസിലും പഠിക്കുന്നുണ്ട് ഒന്ന് നാലാം ക്ലാസ്സിലും പഠിക്ക്ന്ന്ണ്ട്
ആഹ്
ആഹ് പിന്നെ എന്താ സ്കൂൾവിട്ടന്നാല് ചോറൊക്കെ ത്‌ന്നൊ അവര്
ചായ ചായിം കടിം ഉം ഒന്നെങ്കിലെ ബേക്കറി അല്ലങ്കി പാെരിക്കടി ചോറും കഴി ക്കേനല്ലാ
ഇല്ലല്ലേ അഅ് നല്ലതല്ല ഈ പൊരിക്കടിം ഇതൊന്ന് ഇസ്കൂൾ വിട്ടന്നാ ചോറ് കൊട്ത്ത് ശീലക്കണം അമ്മള് അതാണ് അവരെ ആരോഗ്യത്തിന് നല്ലെ ഇണ്ടാവാ ഇബടിം അതേപോൽതന്നെ ഇവടെ തിന്നൂലേനി ഇപ്പം ചോറന്നെ കൊട്ക്കും അഅ് നമ്മളഒരു ദിവസം കാണിച്ചു കൊടു ത്തപൊരിക്കടി ഒക്കെ ഇണ്ടാക്കി കാണ്ച്ചു കൊട്ത്ത എന്നുംപ്പ ഈ പൊരിക്കടി ഇണ്ടാക്കി കൊട്ക്കണം കാൻ കയ്യില്ലല്ലോ ആഹ് അപ്പൊ ഒരു ദിവസം കാണിച്ച്കൊടുത്ത പിന്നെ അഅന്നെ ആഒരു ഇതേച്ച് ഞാനാദ്യങ്ങട് ചോറ് ത് ശീലാക്കും
ആഹ് ഇവടെ പിന്നെ എല്ലാരും ഞങ്ങൾ ഇട്ത്തലായതോണ്ട്‌ എല്ലാർക്കും ചോറ് പറ്റൂല ഇവ്ടെ പൊരിക്കട്യാ അല്ലാന്ന്ണ്ടങ്കി ബിസ്ക്കേറ്റോ മിച്ചറോ ആരും കഴിക്കൂല
ആഹ് വൈകുന്നേരം ഉം മോന് ആഹ് രാത്രി കഴിക്കൂല്ലേ ചോറ്
ആഹ് രാത്രി കഴിക്കും
ഏഹ് രാത്രി ചോറ് തന്നെയാണോ അല്ലെങ്കിചപ്പാത്തി എന്തെങ്കിലും ചുടോ
അല്ല രാത്രി ചോറന്നെ ആണ് പിന്നെ ഇവലെ പ്പ ഇണ്ടാവുമ്പോ കൽക്ക് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാവും അങ്ങനെക്കെ
ആഹ് അതാണ്ല്ലേ അങ്ങനെ പിന്നെ വേറെന്തൊക്ക്-
വേറെ എന്താ അങ്ങനെ പോണ്
ആഹ് പിന്നെ എങ്ങട്ടെങ്കിലൊക്കെ ടൂറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവല്ണ്ടോ
ഞാ ടൂറുമൊക്കെ പോക്ക്ണ്ട്
ഇണ്ട്ലേ ഉം ഞങ്ങളും ഇതേപോൽതന്നെ ഒരു വയനാട് പോയിനി ഇതേപോൽതന്നെ അപ്പം ആ മഴ ഒരു മഴത്തേനി പോയീനത് നമ്മള് ആ ചൂരൽമലെക്കെ കാണാൻ പോയിപ്പോ ഭയങ്കര സങ്കടം വരാ അവിടെക്കെ അങ്ങട്ട് പോ
ഉം
ആഹ് അവടൊരു- കേട് പേര് കാണ് ഇതാക്ക ഇതാക്കുമ്പോ ഒക്കെ സങ്കടം വര്യാന്നറിയാ പിന്നെ ഞാൻ ഉം പിന്നെ ഞ ഇല്ല്യലേ ഇങ്ങള് വയനാട് തീരിം കണ്ടിട്ടില്ല ഇല്ല്യലേ നാട് കാണചൊര ആഹ് ചൊര ക്ക കാണണം ഊട്ടീല് പോയിട്ടുണ്ടോ ഊട്ടി നല്ല അടിപൊളിയാല്ലേ അവിടെന്നും നല്ലെ ആഹ് പൂക്കളൊക്കെ എത്രമാതിരി പൂക്കളാണ് ഉള്ള ഔന്റെമ്മാ ചെടിനോടൊക്കെ ഇഷ്ടള്ളളാണോ ഇങ്ങള്
ചെടി ഇന്ക് വല്ല്യ താല്പര്യം ഒന്നുല്ല്യ ന്നാലും കൊഴപ്പല്യ
ഏഹ് ഇന്ക് ഭയങ്കര ഇഷ് ട്ട ഞാന് ചെടിന്റെ ഒരു പ്രാന്തിയാണ് ചെടി പ്രാന്തി പറഞ്ഞാല് കാരണം അത്രം ഇസ്റ്റാണ് ഞങ്ങളെ വീട്ടില് കുറേണ്ടായിരുന്നു പിന്നെ ഞങ്ങക്ക് മണ്ണൊക്കൊ കുറവാണുള്ളത് മണ്ണ് നല്ല ഞങ്ങള മുറ്റം പാറേണ് അപ്പൊ അതോണ്ട് വല്ലാണ്ട് ഉം മണ്ണ് ഇതാക്കൂല ഇല്ല്യങ്ങട്ട് ഞാൻ ചവലിം ചകിരിച്ചോറും അതേപോലെ തന്നെ ചാണകപ്പൊടിം ഒക്കെപ്പാടെ ഇച്ചിരി മണ്ണും പാടെ ഇട്ടാണ്ട് കൂട്ടി കലർത്തി അങ്ങനെ ഇണ്ടാക്കലാണ് ചെയ്യണ്ട അങ്ങനെ ഇണ്ടാക്കി കഴിഞ്ഞതിലൊക്കെ ഇണ്ടാക്കിയതാണ് പിന്നെ ഇതാക്കിയപ്പോ ഈ പ്രാ പഷേ തൊക്കെന്നായിട്ട് മണ്ണു ഒര് ജാതിയായിണ് ചെടി ഒരു ഉഷാറ്ട്ട്ണില്ല വളർച്ചക്കൊറവും മുരടിച്ച മാതിരിയൊ ക്കെ പിന്നെ ഞാനിവിടെല്ലേനി കുറച്ച് ദിസം വീട്ടി പോയി നിന്നേന്റെ ശേഷം ഉം ഇവിടെ നനച്ചു കൊടുക്കാന് ആരു വല ഇവിടെ ഉള്ളോൽക്കൊന്നും വല്ലാ താല്പര്യ ഇല്ല ചെടിനോട് പിന്നെ അവര് നന ച്ചിട്ടും ഇല്ല അപ്പ പിന്നെ ആകെ ചടച്ച് ഒരു പത്തറുവതോളം ഇവിടണ്ടേനി ഉം മഴ പെയ്താ പിന്നെ അയിന്റെ ഇലച്ചെടിക്ക് ഭംഗി ണ്ടവൊള്ളൂ പൂ പൂവിട്ണ ചെടികളൊക്കെ ആഹ് ഭംഗിയണ്ടാവൂല അതാണ് കുഴപ്പം ഉം പിന്നെ വേറെ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
വിശേഷം ഉം സുഖാണ്
ഉം എല്ലാ ഉം ന്താണ് ഭർത്താവ് പണിക്ക് പോയതായിരി ക്കുലേ എപ്പളാ വരല് ആഹ് ഗൾഫിന്ന് വന്നതായിരു കുലെ എവിടെയിരുന്നു ഗൾഫില് ദുബായില് ആഹ് ആഹ് ഇങ്ങള് പോയിരുന്നോ ദുബായിക്ക് ഇങ്ങള് ഇങ്ങനെ അല്ല പോയി വന്നതായിരിക്കുല്ലെ അവിടെങ്ങനെ റു മുന്നെ പോയതാ മക്കളൊക്കെയാന്റെ ശേഷം പോയിട്ടുണ്ടാവില്ലല്ലെ മക്കളെ കൂട്ടീട്ട് പോയതാ
അല്ല വല്ല്യ മോൻ ഇണ്ടായെന്റെ ശേഷം പോയതാ
വല്ല്യ മോന് ഉണ്ടായന്റെ ശേഷം പോയതാലേ അങ്ങനെ ഉം ഇന്നട്ടിപ്പോ എങ്ങിട്ടേലും വിരന്നറക്കാനൊക്കെ പോവലുണ്ടോ
വിരുന്നറക്കാൻ പോയില്ല എല്ലടത്തൊന്നും പോയി പോരു
പോയി പോരുലേ കല്യാണം കഴിഞ്ഞാല് പിന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ പാർ ക്കാനൊക്കെ പോവലൊക്കെ നിക്കും ആഹ് കല്യാണത്തിന്റെ മുന്നേ അതൊക്കെ പോവല് അയിന്റെ
അത് പിന്നെ എല്ലോടത്തും പോവാം നമ്മളെ ഇഷ്ടല്ലേ
ആഹ്
ഉമ്മാനോട് ചോയ്ച്ച് പോവാ അത് പിന്നെ അതല്ലല്ലോ അത് ഭർത്താവിനോട് ഭർത്ത ഭർത്താവിന്റ ഉമ്മാനോടൊക്കെ ചോദിക്കണ്ടേ
ആഹ് എല്ലാരോടു ആഹ് നമ്മളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഇപ്പൊ ഭർത്താവിനോട് കഴിഞ്ഞ പിന്നെ ഭർത്താവിന്റെ ഉമ്മനോട് വീട്ടിലൂടെ എല്ലാരും സമ്മതം വാങ്ങിട്ട് വാണല്ലോ നമ്മുക്ക് പോവാൻ ഇപ്പൊ വീട്ടിലായിനിപ്പ നമ്മളെ വിട്ടിട്ടില്ലെങ്കില് നമുക്കൊന്നും പറയാനും പറ്റില്ല വീട്ടിലാണെങ്കി നമ്മള് ഉമ്മ വിട്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കാ ച്ചറ ഉണ്ടാക്കെങ്കിലും ചെയ്യും ഉമ്മനോട് പോവെങ്കിലും ചെയ്യാം ഇത് ഇപ്പൊ അതൊന്നും പറ്റൂലല്ലോ അതാണ് ഉം പിന്നെ വേറെ എന്തൊക്കെയണ്ട് വിശേഷങ്ങള് എല്ലാം
അങ്ങോട്ടങ്ങെനെ വിളിക്കലേന്ന്
ആഹ ഞാന് പറഞ്ഞരണ്ട് അല്ലാ നിങ്ങളില്ലേ ഉം പലഹാരം എന്തെങ്കിലും ഇണ്ടകലുണ്ടോ
ആഹ് പലഹാരങ്ങളൊക്കെ ഉണ്ടാകും
ഇണ്ടാകലുണ്ടലെ ഉം എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കലണ്ട് നിങ്ങൾ ഉള്ളിവട സമൂസ കട്ലേറ്റ് അങ്ങനെന്തെങ്കിലും
മം പിന്നെ ഇറച്ചിപ്പോള അങ്ങനൊക്കെ ഉണ്ടാക്കിയൊക്കെ യൂട്യൂബിലൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും
എനിക്ക് പലഹാരൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്
ആയിനൊക്കെ ഇഷ്ടാണ്
ഇഷ്ടണല്ലേ ഉം എനിക്കും ഭയങ്കര ഇഷ്ടാണ് ഞാനും പലഹാരൊക്കെ ഉണ്ടാ ലണ്ട് പക്ഷെ ഉ ഇതാണ് എനിക്ക് സാധനം വേണം എന്നാലും ഉണ്ടാക്കാൻ പക്ഷെ ഞാൻ തിന്നലില്ല ട്ടോ ഞാൻ വളരെയധികം കുറയ കുറവാ തിന്നല് പക്ഷെ എനിക്ക് ഇണ്ടാക്കാന് സാധനയ ഇഷ്ടാണ് ഇനെ
ഞാൻ കഴിക്കും
ഉം കഴിക്കൂലേ പിന്നെ ഇവിടെ അധികം അങ്ങട്ട് ഓയിലിപ്പം ഇപ്പം അധികം അങ്ങോട്ട് ഓയലിനോടണ്ട് യേം ഒണ്ണക്കടികളൊക്കെ ഉണ്ടാക്കരുത് ഇതേപോലെ കൊളസ്ട്രോൾ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഇവർക്കുള്ള ആൾക്കാരു ഉണ്ടേ അപ്പ ഓരിക്കൊന്നും അങ്ങനെ അങ്ങട്ട് തിന്നാൻ പറ്റില്ലല്ലോ അതോണ്ട് വളരെയധികം കുറവാണ് ബാക്കിയലിനെ എന്നാ ശെരി ഇട്ടോ ഞാനേ പിന്നെ വിളിക്കാട്ടോ എന്നാല് എന്നാ ഓക്കെ ശെരി കാണാം
അ -അ -അയ്